ഹലോ ആഹ് കേക്ക് ണില്ലെ
ആഹ്
ഉമ് എന്തൊക്കെണ്ട് വിശേഷം
ഉമ് ഹലോ
ആഹ് ന്തൊക്കെണ്ട് വിശേഷം കേക്കണില്ലെ
സുഖാണ് എന്താ ങ്ങളെ വിശേഷെക്കെ.
നല്ല വിശേഷാണ്.
ചായകുടിച്ച.
ആഹ് ചായകുടി കഴിഞ്ഞ്.
ആഹ് ചായ കുടിച്ചില്ല.
ഏഹ് എന്ധെ ണ്ടാക്കി ഇന്ന് ചായക്ക്. ഇന്ന് എന്താ ചായക്ക് ഇണ്ടാക്കി.
ചായക്ക് ഇന്ന് പത്തിരിം എന്താ പൊരിച്ചത്തിരി ഒക്കെണ്ട് ഉസ്താമാരെ ഷെലവണ്ട്.
ആഹ്
ഇറച്ചിം കോഴി ഒക്കെയുണ്ട്.
ആഹ്
എന്താ പിന്നെ.
കറി കറിഎന്തേനി കറി എന്തേനി.
കറി കടല കറി ഏന്നു. പിന്നെ കോഴി പൊരിച്ചോം ഇറച്ചി വരറ്റിയും ഒക്കെ ആയിട്ടു.
ങ്ങട്ട് എല്ലാരും കുടിച്ചോ. ആഹ് മദ്രസ പോയിന് രണ്ടാള് പോയിന് അനും റിസും പോയിന്.
ആഹ് ചെറുതോടെ നീച്ചില്ലേ.
ഓട്ന്ന് നീച്ചാണ്ട് പോയിന്.
ഉമ്
ഇവിടുന്ന് ഈ മീനുട്ടിന്റെ അടുത്ത്‌ക്കെ ആണ്ട് പോയിണ് ഞാൻ കാളി കളിച്ചാൻ പോവാണ് പറഞ്ഞ് നീച്ചപാടെന്നെ ഞാൻ കളിച്ചാൻ പോവാണ് പറഞ്ഞ് അവരാണ്ട് പോയി.
ഉമ്
ആഹ് ഓക്ക് ചായ ഒന്നും കുടിച്ചീല്ല നീച്ചപാടെന്നെ ആണ്ട് പോയിന്. ഓളെ വിചാരം മാണെങ്കി ഇന്ന് അങ്കലവാടി പോണ് ണ്ടാവും അപ്പോ പിന്നെ കളിച്ചാൻ കഴീല്ല ന്ന്ണ്ട ഉണ്ടാവെയ്. ഇബടന്നങ്ങനെ അംഗലവാടി ആഹ് അംഗലവാടി പോവലുണ്ട് അംഗലവാടി പോകുമ്പോ ഇവിടുന്ന് തരാ ഓൾ കളിച്ചണ തിനി ടയിലൊക്കെ നമ്മൾ പിടിച്ചു കൊണ്ട് പോവ. അപ്പോ ഞാൻ പോണില്ലോ പറിം. അല്ലെങ്കി ഇവിടെ നേരണ്ടാക്മ്പോ ഇമ്മ കുളി വേം കുളിപ്പിച്ചാണെങ്കി പറയും ഞാന് തരെ കളിച്ചിട്ടില്ലാറിയും അപ്പ അതൊക്കെ വിചാരിച്ച് പോയതേക്കാരം വേണങ്കില്.
ഉമ്
പിന്നാണ്ട് വിട്ടും ചെയ്ത് ഞാൻ അവടെ തിരക്കിലി അപാണ്ട് വി ഓളാണ്ട് വിട്ടും ചെയ്ത് വിളിച്ച് വരുത്തിയാണ്ട് ചായ കൊടുക്കണം പണി ഒക്കെ കഴിഞോ ആഹ് പണി ഒക്കെ കഴിഞ്ഞ്.
ഉമ്
അവടെ പണി കഴിഞ്ഞോ അന്റെ.
പണി കഴിഞ്ഞില്ല. ചായകുടിച്ചിട്ടും ഒരുങ്ങണം. ഉം, ഉച്ചക്കുംണ്ട് ഉസ്താമാര്.
ആഹ്
അയ് ഒക്കെ നോക്കാണ്ട്.
ഉസ്താദ് മാർക്ക്ള്ളെ ഇവിടെ വന്ന് തിന്നലാണോ അതോ അവ്ട്ക്ക് കൊണ്ട കൊടുക്കലോ
അല്ല, കൊണ്ടോവല ആള് വന്ന് കൊണ്ടോവും.
ആഹ്, ഇതുവരെ വന്നില്ല കൊണ്ടവാന്.
ഏ എം
ഉം.
ഏ.
കുട്ടിയോടെ യ്ച്ച.
കുട്ടി ഇവട്ണ്ട്, ഇപ്പ നീച്ചിട്ടൊള്ളു.
ഓക്ക് ഇപ്പൊ എത്രായി രണ്ടായോ? ഓക്ക് ഇപ്പൊ എത്രായി രണ്ടായോ.
രന്റായില്ല, ആവാനായി ജൂലൈ ഇരുപത്താറിന് രന്റാവും.
ഉം, പാലൂടിയൊക്കെ മാറ്റാനായ, രണ്ടായ മാറ്റജാരിച്ച് കുത്തർക്കെയ്ക്കാരല്ലോ.
ഉം
ളം, പിന്നെ മോളി വിളിച്ചീനിയോ?
ഏഹ്
മോളി വിളിച്ചീനിയൊ അൻക്ക്?
ആ വിളിച്ചീനി, ഓളിപ്പം ഇന്നലെ ഇന്നലല്ല മിൻയാന്ന്.
ഏഹ്
വിളിച്ചി നി
ഓളവിടില്ലേല്ലോ
ഏ, പിന്നൊട്ക്കോയി അവിടണ്ടല്ലോ.
വ അയിനാത്തിള്ളേ
എല്ലാ അയിന് ഇവിടല്ല
ആഹ്
ഓള് ഓളോടെള്ള. ഇവിടെപ്പം ഇന്നാള് നിന്ന് പോയതല്ലേ കൊറച്ച് ദിവസം നിന്ന് പോയതാണല്ലോ.
ആഹ്
ഉം, ഇഞ്പ്പം എത്ത അറീല്ല. എത്രായാവോ ഇപ്പ പോയിട്ട്. മൂത്തു അയക്കു അയക്കും മാണ്ടേ, അപ്പളല്ലേ വരുള്ളൂ.
ഏഹ്
അൻക്ക് വെർതെ വിൾച്ചേ നിയെക്കുലേ
ആഹ്, വെർതെ വിളിച്ചെനി
ഉം പിന്നെന്താണ്ട്, വേറെത്താ ഇന്നലെ ഞാൻ മാളൂന് വിളിച്ചി നി
വേറെന്നെ ഇങ്ങനെ പോണ്
പുതിയാപ്പിള വിളിച്ചില്ലേനോ?
ആഹ് വിളിച്ചീനി
ഇതാട്ത്തെ
ആ ഭർത്താവന്താ, അവിടെണ്ട് ഇന്നിപ്പം ഇന്നലെ രാത്രി രണ്ട്മണിക്ക്ണ്ട് വിളിക്ക്ണ്. ഇങ്ങള് കെടെന്നേന്റെശെ രണ്ട് മണിക്ക്ണ്ട് വിളിക്ക്‌ണ്. ത്ത്ണ്അറിയാ, ഇന്ന് ചങ്ങായിൻ്റെ കുടിൽക്കലാണ്
രാത്രിയാ ഒഴിവാവല്
ആ ഓല് രാത്രി ഇപ്പഞ്ഞ് പകല് ഒറങ്ങീണ്ടാവും. നമ്മുക്കൊഴിവുണ്ടാകുമ്പോ ഓൽക്ക്‌ ഒറക്കേക്കാരം രാത്രിവിളിച്ച് അങ്ങനെ രാത്രി വിളിക്കലില്ല എന്നെ രണ്ടണിക്കൊന്നും.
ആഹ് ആഹ്
ഇന്ന് വരെ ചങ്ങായിന്റെ വീട്ടിൽ ആരൂല്ലല്ലോ സഹായിക്കാൻ അപ്പോൾ ജിത്തുവിനോട് പോവാൻ പറഞ്ഞാട്ടേ
ആഹ് ആഹ്
അവനൊട് ചോയിച്ചപ്പ പരിച്ചോക്ക് ഒന്ന് പോയി എടുക്കാൻ പറഞ്ഞിട്ട് സാധന്ത് ആൾക്കാര് വാണല്ലോ അപ്പോ കൂടി കൊടുക്കാൻ പറഞ്ഞാട്ട് ഓന പറഞ്ഞയക്കണം പറഞ്ഞിട്ട് വിളിച്ചതാ എന്നിട്ട് ഞാൻ പറഞ്ഞ് ഇപ്പളാ വിളി ഇത്രയിച്ച പൊരായാ ഇപ്പന്ക്ക്‌ എങ്ങനെണ്ട് ഒറക്ക് ഉപ്പാക്കുള്ളപ്പോ എനക്ക് മനസിലായില്ലേന്ന് ഞാൻ അങ്ങന ഉറക്കത്ത് വിളിച്ചുമ്പോളേ അയിന്റെടങ്ങേറ് ഇപ്പനക്ക് ഇക്ക് മനസ്സിലാവാനായില്ലേ പറയ്തെന്നോട് നമ്മള് വെറുതെഎവിടെങ്കിലു പോണെങ്കില് ചോയിച്ചണ്ടേ സമ്മതമാണെങ്കി ഓൽക് വിളിച്ചോഴിച്ചോ ഓലെ ഒർക്കത്തിലേക്കേക്കാരേ കട്ടാക്കും ആഹ് യാമ്മള് ഇട്ക്കാക്ക്ണില്ലല്ലോ ഓലത് എടു എടുക്കലെ ഇല്ല മ് അപ്പൊ ഇന്ന് ഇനി ഉച്ചത്തേക്ക് ഇങ്ങൻത്തുണ്ടാ കാക്കന്റെ ചങ്ങായിന്റെ കുടിയിരിക്കൽ ഉണ്ടേനു അയിനു പൊണം
ആഹ്
ഇബടെ ആം ഇബടെ ഒരു സിംനൂനുണ്ട് പിന്നെ തറാട്ടലൊക്കെ ഉണ്ട് ഉം എല്ലാരൂടി പോണ്ടിയെരും എങ്ങനെ പോവാറീല
ഉം
ഉം ഇമ്മെകൗടെ ഇമ്മോക പണീലേക്കാരലേ
ആ ഒരൊക്കെ പണില പിന്നെ ചായടിച്ചീല ഉസ്തമാര് കൾ ഇപ്പ കൊണ്ടോയിട്ടുള്ളു ഇനി ഇനി ഇപ്പ പണിക്കാരുണ്ട് മൂത്തച്ഛനെ ഇപ്പൊ
ആഹ്
ഒലക്കുള്ള ചായ കൊടുക്കണ്ട്
ഏഹ് മുത്തച്ചേന്റെ പെരപ്പണി എവിടെ എത്തി
പെരിപ്പണി ഏ ഇപ്പൊ വയറിങ്ങ
ഏയ് അവിടെ വരെ എത്തിയോ
ആഹ്
അടെ അടുത്തന്നെ അതോ ദൂരം ഉണ്ടോ
ആഹ് നമ്മള അടുത്തന്നെ
ഏഹ് തോട്ടടുത്ത
അടുക്കളിന്റെ ആഹ് അടുക്കാളിന്റെ ഭാഗത്തക്ക മുന്നിലേറ്റും
അപ്പൊ പിന്നെ ഭക്ഷണംക്കെ നമ്മളേന്നെ ഉണ്ടാക്കി കൊടുക്കലേക്ക അല്ലേ
അല്ല ഭക്ഷണ ഇല്ല ചായ ഒരു ഒരു നേരത്ത് ചായ ഉണ്ടാവും പിന്നൊന്നുംഇല്ല പിന്നെ ഹോട്ടല് ഏൽപ്പിച്ചിനാ
ഏഹ് ഹോട്ടലിൽ ഏൽപ്പിച്ചത അതോ കറാറല്ല
ഇതരെ കാരാറെനി ഇപ്പൊ വയറിങ്ങയപ്പോ ഹോട്ടലീ ഏൽപ്പിച്ചക്കയ്ന് കരാറെ എടുത്തല്ല ബാക്കിയൊക്കെ കരാറന്നെനി ഭക്ഷണന്നുല്ലനി
മൂത്തച്ചില്ലേവ്ടെ
ഇല്ല ഇല്ല്യ മൂത്തച്ചി ഇന്നലെ പോയിണ്
ഉം നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാകു വിചാരിച്ചിട്ടേക്കാരോലങ്ങനെ ഹോട്ടലാക്കി അപ്പോ ഓള കുട്ടിനെ സ്കൂൾലും മഡ്രസലൊഒന്നാക്കില്ലേ
കുട്ടിക്ക് സ്കൂളൊക്കെ ഉണ്ട് കുട്ടി പിന്നെ കൊണ്ടോയീണ് ഞ്ഞിപ്പോ തിങ്കളാഴ്ച രാവിലെ അവിടുന്ന് സ്കൂൾക്ക് പറഞ്ഞേക്കും
ഏഹ് അവിടുന്നും പോവാൻ കഴിയേക്കൂല്ലേ
ഇവിടെ നിക്കുയെക്കാരം മൂത്തച്ചൻ കൊറച്ചൊക്കെ നോക്കൂ രാവിലത്തക്കെ അവന്റെ തീർ മ്പാള്ളം ന്തൊക്കെ മുത്തച് നോക്ക കുൾപ്പിച് സ്കൂക്കറിഞ്ഞേക്കും
ഓളങ്ങനെ നിൽക്കലുണ്ടാക്കൂലേ ഒറ്റയ്ക്ക്
ഇമ്മല്ലാതിം ഇവിടെക്കു ആണ്ട്
ഏ ഏ.. ഓക്ക് പത്രാളാ രണ്ടാളോ
ആ രണ്ടാള്
ഉ ഒന്ന് ചെറുതല്ലേ
ആഹ് ഒന്ന് ഫിസുന്റെ ഒപ്പള്ളെ പതിനേട്ടീസത്തെ മാറ്റള്ളൂ
ഏ പിന്നെ ന്തായ ഓള് വഷണം കഴിക്കൂല പ്പോ
ആ വശ് ഓൻ മടിയന്നെ ചെലേ തൊന്നും കഴിക്കൂല അ ഭയങ്കര നാമൂസ അതു ഇതെക്കെ തിന്ന പാഴും മുട്ടിം അങ്ങനത്തൊക്കെ തിന്നാൻ മടിയാ
ഏ അതൊക്കെ തിന്നാലേ തടിമെക്ക ഒന്ന് പുടിച്ചോുള്ളൂ മുട്ടക്കെ നല്ലല്ലേ
നേരത്ത തറവാട്ടത്തെ പണി എന്തായി
പേര്പ്പണി വയറിങ് നടന്നോണ്ടക്കാണ് എന്നന്നിപ്പോ പണിക്കാർ വന്നോണം ന്ന് അറിയില്ല ഇന്നലെ പണിക്കാരുണ്ടായിനി ഇന്നപ്പോ വയറിങ് നടന്നോണ്ടിരിക്ക ഇന്ന് ആ തേപ്പ് കഴിഞ് ഇഞ് അടിക്ക് മാർബണേട്ടറ്റ് കൊണ്ടുവന്ന്ക്ക്ണ് അടിടൊളൊക്കെ എടുത്ത് കൊണ്ടുവന്ന ച്ച് ച്ചിക്ക്ണ്പണിക്കാര വന്നിട്ടില്ല ഇനിപ്പോ ഈ വയറിങ്ങാാര് കഴിഞ്ഞിട്ടേ ഓല് വെര ഓരോത്തരും വന്ന് നോക്കണ്ട് ആർക്കാ ഭാഗത്തിനുള്ള ഓൽക്ക് കൊടുക്കണം അപ്പ എല്ലാവർ റ എല്ലർക്കു കറാറല്ലോ എല്ലാർക്കുമാണം ഭക്ഷ ണല്ലോ എല്ലാർ അതാണ് വാണ്ടത് ഇപ്പ പോയി തിന്നല് നടക്കൂലെയ് അല്ല അതിന്േ ഒരാൾ കൊണ്ടുവരാനും ഒരാളാാണ്ോ
ആ അതന്നെ
പിന്നെണ്ട് വേറെന്തൊക്കെയുണ്ട് ഇമ്മളിച്ചിനോ
ഏ
ഇമ്മ വിളിച്ചിനോ
ആ വിളിച്ചിനി ഇന്നലെ വിളിച്ചിനി ഇപ്പ അവിടെ ഒരു മരണം ഉണ്ട് തോന്നോണ്ട് നമ്മളെ കുടുംബണ് അരക്കും അല്ലെ
ആഹ് പള്ളിക്കൊന്നന്ന് വിളിച്ചറിഞ്ഞ ഇനി ഇവിടെ ആരൊന്നും അറിയില്ല കേട്ടില്ല ശരിക്കാണ്ട്
ഉ നമ്മള അവിടെന്നെ നമ്മളെ കുടുംബണ എന്തോ ഉം വല്ലിമ്മാൻ്റെ എന്തോ കുടുംബോഏന്തോവാണ്
അതെ നമ്മളെ താത്താൻ്റെ പെര ൻ്റെ അടുത്തൊക്കെ
ആഹ അംഗനവാടിന്റെ അടുത്താ
ഏ കുറച്ച് ദൂരംണ്ടല്ലോ അംഗനവാടി കുറച്ചു പ്പുറത്തല്ലെ
ഇപ്പ ൻ്റെ അടുത്ത് ചെങ്ങാതിയാണ് ഇപ്പൊക്കക്കെ നല്ല ഇടങ്ങാറുണ്ട്ന്ന് റഞ്ഞ്
കൊട്ടാണ്ടിക്ക് പോണോ ട്ത്തല്ലെ അംഗൽവാടി
ഏ
കൊട്ട വണ്ടിക്ക് പോണോ ട്ത്ത്
നമ്മള അവിടെ പരിപാടിക്കൊക്കെപ്പളും ഉണ്ടാവൻ നിങ്ങ കണ്ട് പരിചയ
ആ താത്ത മരിച്ച കാക്കെ
പില
ഞാൻ കണ്ടില്ലാ ശ്രദ്ധിച്ചില്ല
ഉ അതം ശ
പ്പട്ടറോ
ഉം
പിന്നെ അ ജെബി ഇല്ലട ജെബി പോയോ പെരില് നേത്തെോ നിിക്കാൻ പിന്നെ വരാഞ്ഞീ
ഏ
നിക്കാകത്ത് പോയേന്റെശത്ത് പിന്നെവരാഞ്
ആഹ് പിന്നെ വന്നീനി മുത്ത് വരുമ്പോവരും പിന്നെ ഓൻ പോവുമ്പോ പോവയും ചെയ്യും അങ്ങനെ ഞാ മോറ ഒമ്പനും പത്തിന അയിനും വന്നീ കയിഞ്ഞ ആഴ് ച്ചാ ഓൻ വന്നപ്പോ വന്ന് ഓൻ്റെ കൂടെ പോയിംചെയ്ത് വിഷുവന്ന്
ഓളപ്പം കാണാനൊന്നും പോയില്ല ഇഞ്പ്പൊ ഓളപെരീക്ക് പോണ്ടിരും
ഓക്കയ്ന് ഊരവേദനോ ഇതൊക്കെ ഇണ്ട് തോന്നിണ്ട് കടക്കാൻ ഒർക്കൊന്നും കിട്ടല്ല
ഏഹ് അഅത്തി കാണ്ച്ചിലെ എത്തെ പറഞാവോ
ഉം
ഇന്നായിക്കോട്ടട്ട ഞാൻ വിൾച്ചട്ടോ
ആഹ് ന്നായിക്കോട്ടന്നാ